ഹലോ കേൾക്കണ്ടോ ആ ആ നമ്മൾ രാവിലെ സംസാരിച്ചല്ലേ
സംസാരിചിക്ക്‌ന്ന് തോന്ന്ന്നല്ലേ ണ്ടാ
ആഹ് ആ ആ പത്തല് ന്നൊക്കെ പറഞ്ഞെ അതന്നെ എന്താ കാര്യംന്നോ ഞാൻ പ്പൊ വീണ്ടും വിളിക്കാൻ നോക്കുമ്പോ ഇൻക്ക് കിട്ട്ണ്ടായ്ര്ന്നീല്ലേ
ആഹ് ആഹ്
ആ അപ്പൊ പിന്നെ ഈ നമ്പർ കണ്ടപ്പൊ എനിക്ക് മനസ്സിലായി പിന്നെ പേരും കണ്ടപ്പോ മനസ്സിലായി
ആഹ് ആ
ഉം ചോറ് കയിക്കലൊക്ക കഴിഞ്ഞോ ആ നാല് മണി ആയല്ലോ ല്ലേ
ആഹ്
മക്കള് എപ്പോളാ വര ആഹ
മക്കള് വരണേ അഞ്ചണിയെല്ലാവും
ആണോ അത് ശരി ഉം ഉം അവര് വരുതെനും എന്തെങ്കിലും ഇണ്ടാക്കി വെക്കോ
ആന്നും വേണ്ട ചോറ് മതി പിന്നെ ചായ മാണം എന്തെങ്കിലും കൂട്ടീട്ട്
ആഹ് ആഹ്
ഉം
പിന്നെ എന്തേ ചെയ്തീന്ന്
ഒന്നുല്ല
വെറ്തെ ഇരിക്കാര് ആ മക്കള് വരുന്ന വരെ ഒരു റസ്റ്റ് ല്ലേ
ആഹ് കൊറച്ചു റസ്റ്റ് വേണ്ട നമ്മൾ വീണ് പോവൂലെ അപ്പാട്
അയ് ശരിയാണ് അവ്ട് ക്ക് മഴണ്ടൊ
ഇപ്പൊ ഇല്ല ഇതുവരേ പെയ്തിക്ക് ഇപ്പം ലേഷം നിന്നിക്കുണ്ട് ഉം
ആ ആ ഇവിടക്ക് ഇന്ന് കൊറച്ചൊന്ന് വെയില് കിട്ടി ഞാൻ പ്പോ ഡ്രസ്സൊക്ക ഒന്ന് മോളില് കൊണ്ടെട്ട് ആഹ് മോളില് കൊണ്ടിട്ടെ അപ്പോഴേക്കും മഴ വരുന്നത് കണ്ടപ്പോൾ കുട്ടിന്റെ ഒക്കെ എടുത്ത് മഴ പെയ്ത് പെട്ടെന്ന് ചെറുതാകുമ്പോ നമുക്ക് നുള്ളി പെറുക്കി ഇട്ക്കാം പണിയാണല്ലോ അപ്പൊ അത് വേഗം മാറ്റി വെച്ചു ആഹ് ആഹ് ഒര് അയ മുയുവൻ കുഞ്ഞിന്റെതാണേ അവര്ക്ക് ഒ എന്തെങ്കിലും ഒന്ന് ഇണ്ടായ അപ്പ മാറ്റിടൂല്ലേ
അതന്നെ
ഉം അപ്പൊ വേഗം ആഹ് പെട്ടെന്ന് അനക്കും ചെയ്യും
ആഹ്
ഉം ഇപ്പൊ ചാൻസ് കിട്ടിയാ അപ്പൊ ബാത്രൂമ് പോയിക്കാണ്ട് വെ ള്ളംകളിയാണ് മൂത്രയിക്കാനൊക്കെ പ ആഹ് എന്ത്
ഒറങ്ങ്ന്ന
എന്തേയ് അല്ലി ഇപ്പൊഉ റങ്ങേ ല്ല മൂത്താനെ വിളിക്കാൻ വേണ്ടി സ്കൂൾ പോയതാ
കുട്ടി
ആഹ് മൂ മൂത്ത മോന് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടെ മ്മാന്റെ കൂടെ ഇമ്മന്റേം വാപ്പന്റേം കൂടെ പോയതാ അപ്പൊ ആ ചാൻസിനാണ് വിളിക്കാറുള്ളതൊക്കെ വിളിക്കല് ഇതൊക്കെ ഇപ്പൊ വരും ബാങ്ക് കൊടുത്തല്ലോ ഇപ്പോ വരും മൂന്നേ മുക്കാല് വരേ ണ് ക്ലാസ്സേ ഹലോ
ആഹ്
ആഹ് ഞാൻ വിചാരിച്ചു കട്ടായി പോയോന്ന് ഒന്നും കേൾക്ക്‌ന്ന്ണ്ടായ്ന്നീല ഉം ആ സ്കൂൾ ബസ്സിൽ വിടലില്ലെ അഹ് പേടിയ
വേറെ കോള് വന്നയിന്റാത്തു
ആഹ് ആഹ് അതാണ്
ഹലോ ഹലോ
ആ കേൾക്ക്‌ന്ന്ണ്ടോ
ആഹ് ആനായനു വേറെ കോള് വന്നുട്ടോ എന്തോ മീ
ആഹ്
ത് മ്മളെ കാര്യം തന്നെ ഇവടെ ഓള് ന്നെന്തോ ഉം ആഹ്
അഹ് ഉം അയിന് പറയരുത് പറയാൻ പാടില്ല
അങ്ങനെണ്ട് തോന്നുല്ലേ ആഹ് ആഹ്
ആഹ് എഹ്
ഉം അയ് ശരി ആ അങ്ങനെ ഇണ്ട്ല്ലേ
ഉം ഉം ഊം അഹ് ശ്രദ്ധിക്കണം ഉം പി ഉം ആ പിന്നെ ന്ന്ട്ട് പ്പൊ മഴണ്ടോ
ഇപ്പൊ മയ തൊ ടങ്ങി ആ തൊ ടങ്ങിട്ടുണ്ട്
ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനാണ് എന്നിട്ട് ബുദ്ധിമുട്ടെ
ആ ഞാനെല്ലാം മേലെ തന്നെ കൊണ്ടോ യിടും
ആഹ് ആഹ്
അതാ നടക്കും മിറ്റത്തിട്ട് നോക്കിയാലും മഴന്നെ ഇട്ട് തീരുന്നി മുന്നേ പെയ്യു പിന്നെ അടുത്തോണ്ട് വരണായിരിക്കും
ഉം ആ നമ്മളും വെയില്ണ്ട്ന്ന് വിചാ ആ ഉം ഉം നമ്മള് വെയിലേ ആണല്ലോ വിചാരിച്ച് ങ്ങാണ്ട് കൊണ്ടിടും അപ്പഴാവും മഴ വെരാ
ആഹ് അന്നേ രം വയ്യ
ഉം അപ്പൊ ഉം വരവും പെയ്യലും വേഗാവും
അതന്നെ
ഉം പിന്നെന്താ ഏഹ് ഞായറാഴ്ചീസൊക്ക എവ്ട്ക്കേങ്കിലൊക്ക പോവോ
ആഹ് ചെലപ്പല്ലാം പോവും -
ഉം ഉം കുട്ട്യോളേം കൊണ്ട്ന്ന് പറ ആഹ് ആഹ് ആഹ് അടുത്തൊക്ക കാണാനൊക്കെ രസള്ള സ്ഥലങ്ങള്ണ്ടോ
ആഹ് അവടെ പോയ എല്ലണ്ട്
ഉം
ഉം
ആഹ് ഞങ്ങൾ ഇവടെ വീടിന്റെ അടുത്തും പൊഴേണ് ഏഹ് വ് ത്തിരി നടന്ന് പോവാള്ള ദൂരേ ഉള്ളൂ
ആഹ് അങ്ങനെ തന്നെയോ
ഉം ഞങ്ങള് പിന്നെ ഇപ്പൊ നാല് മണിക്ക് വരും
അഹ് ശരിയാണ്
ഉം മൂന്നേ മുക്കാലിന് ക്ലാസ്സ്‌ കയ്യും അപ്പൊ പിന്നെ പോയി വിളി ഉച്ചൊണ്ടരെ ആയതോണ്ട് പിന്നമക്ക് നേരം വൈകൂല ഉം ആ ബസ്സിന് വിടലില്ല്യ അതാവുമ്പോ ഉം മറ്റേ നമുക്ക് സമാധാന ആണ് അല്ലേ പോയി കൊണ്ടുവരാ
ആൻ കൂട്ടിക്കൊണ്ടുവരാൻ ആളുണ്ട് അത് തന്നെ നല്ല്.
ആഹ് രണ്ട് കിലോമീറ്റർ പോയാ മതി ദൂരം പോണ്ട ടൗണക്കും പോണ്ട ഹൈവേക്കൊക്കെ പോണോണ്ടങ്കില് അല്ലേ പിന്നെ നമ്മക്കും ബുദ്ധിമുട്ട്
അതന്നെ
ഇത് ഉം അപ്പൊന്നെ വേഗം പോയി കൊണ്ടെന്നാലേ
ആഹ്
ഉം പ്ലസ് ടു വരെണ്ട്
അത് ശരിയാ
ഉം എൽ കെ ജി മുതലേ അവിടെ തന്നെയാണ് ഒരു സ്കൂൾ തന്നെയാണ്
ആഹ്
ഉ പിന്ന അവിടെ അന്ന് മുതല് ങ്ങനെ കൊണ്ട് കൊണ്ടോരലും കൊണ്ടോക്കു ആയത് കൊണ്ടേ
ആഹ് ആഹ്
പിന്നെനിപ്രാവ്ശ്യം ആയിട്ടിനീപ്പ ബസ്സില് വിടണ്ടാന്നൊര് നമ്മുക്കും പിന്നെ ഒരു സമാധാനം എപ്പഴല്ലേ ഇത്രയും നാള് ഇങ്ങനെ വിട്ടു കൊണ്ട് ജി അപ്പം പിന്നെ ഏതായാലും ഉം ഉം ഉന്ന എന്തായാലും പോയി കൊണ്ടുവരും പിന്നെ നമുക്ക് ദൂരോക്കെ ഉണ്ടെങ്കിലാണ് പേടി എളുപ്പുണ്ടല്ലോ. ഉം നമ്മൾ വിചാര്ച്ച സമയത്ത്ക്കെത്തൂലെ ന്നുള്ള പേടി വാണ്ടല്ലോ ഇങ്ങനാവുമ്പം.
കൂട്ടി കൊണ്ടുവരുമ്പോ ഉം.
ആഹ് അപ്പ പിന്നെ എന്തായാലും പോയി കൊണ്ടുവരും
ഉം ഉം
ഉം മക്കളെ സ്കൂള് അടുത്ത് തന്നെയാണോ
ആഹ് അവിടടുത്തന്നെ ചെറിയ ദൂരേള്ളു ന്നാലും വണ്ടീണ്ട്
ആഹ് സ്കൂൾ ബസ്സ് ഉണ്ടാവൂല്ലേ ആഹ് ഇപ്പം അതൊക്കെ കൊറവാണ് ഈ നാടൻ സ്കൂൾ ക്കാണെങ്കി ഗവണ്മെന്റ് സ്കൂൾക്കാണെങ്കി പോലും കുട്ടികൾ നടന്നു പോക്ക്പ്പല്ല്യല്ലോ അയ്നും ബസ്സാണല്ലോ
അതന്നെ.
നമ്മളൊക്കെ പ നമ്മളൊക്കെ പഠിച്ചന്ന അന്നാണേ രണ്ടൂന്നു കിലോ മീറ്ററും നടന്നു പോയീന്ന് ആഹ് ആഹ് മയത്തൊക്കെ പോയി ഇര്ക്കുന്ന ങ്ങനെ ആലോയ്ക്കുമ്പയ്. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ എന്ത് ഭാഗ്യ നമ്മള് നനഞ്ഞ് യൂണിഫോം എല്ലാം നനഞ്ഞ് എന്തോ ആയി വെയ്കുന്നേരം വരെ അവ് നൻഞ്ഞ്കാണ്ടി ഇരിക്കണ്ടീരുന്നല്ലോ
അതെ അതൊന്നും ഇയിപ്പോ മിറ്റത്ത്ന്നന്നെ വാരി പോന്നല്ലേ.
ആഹ് പ്പത്തെ കുട്ട്യക്ക് സ്കൂളൊർക്കത്തിന് കൊടിം കൂടി വാങ്ങണ്ട ആവശ് റ്റ് വരുന്നില്ല്യല്ലോ ആഹ് പിന്നെ ഇവടൊന്ന് മോനൊന്ന് ആഹ് ക്ലാസ്സിന് മുന്ന് പോയി എർങ്ങും ചെയ്യാ.
ആഹ് അങ്ങനെത്തന്നല്ലേ ഇപ്പൊ
ഉം ഇവിടന്നും മോന് കൊടന്നേ വാങ്ങണില്ല
ആഹ് അവിടെ എത്തി കൊട വാങ്ങാത്തെ ഏതോ ഒരു കൊല്ലറ്റം വാങ്ങിയത്
ഹ്ഹാ എൽ കെ ജിക്ക് വാങ്ങിയ കുട പ്പോഴും ഒരു കേടൂല്യ ഇപ്പം എട്ടാം ക്ലാസ്സിലെത്തി എട്ടാം ക്ലാസ്സിലെത്തി ആഹ് അതാന്നെ
മദ്രസയിലെക്കാ വണ്ടീ കുടെ അതിന് ശേഷം അങ്ങോട്ട് നടന്നു പോണം
ആഹ് ആഹ് ആഹ് അപ്പൊ അയ്ന് വേണ്ടിരും ഉം അയെപ്പഴ രാവിലെയണോ ക്ലാസ്
ആ രാവിലെ പോണം ഏയ് മണിക്ക് പോണൊരാക്ക് ഒരാക്ക് ആറരക്കും പോണം
ആഹ് ആ ന്നിട്ട് എത്ര മണി വരെ
എട്ട് എട്ടര വരെ എണ്ടാവും ഒരാക്ക് ഒമ്പത് മണി വരെ ആറര തൊട്ട് ഏട്ടര വരെ പിന്നെ ഏയ് മണി ഒട്ടിട്ട ഒമ്പത് മണി വരെ ആഹ് ന്നിട്ട് കയ്ച്ചങ്ങനെന്നെ പോ
ആഹ് ആഹ് കയ്ക്കാൻ നേരണ്ടാവുവോ ഉം
ആഹ് നേരണ്ടാവും പത്ത് ണിക്ക്
ആഹ് ആഹ് പത്തണി ആ ഇപ്പ പിന്നെ സമയം ഉണ്ടല്ലോ കുളിച്ചൊരുങ്ങാനൊക്കെ നേരുണ്ടല്ലോ ഉം ഉം ആഹ് ആഹ് മദ്രസക്ക് പോവുമ്പോ കുളിക്കണോ
ഇല്ല മദ്രസി പോമ്പോ കുളിക്കലില്ല രാവിലല്ലേ ഇപ്പൊ തണുപ്പൂല്ലേ കൊർച്
ആഹ്
അതുകൊണ്ട് ഉം അത് മദ്രസ് വിട്ട് വന്നിട്ട് അവള് പോയി
ആഹ് ആഹ് ആഹ് അ ശരി.
ഉം ഭർത്താവ് വന്ന് ഭക്ഷണങ്ങള് കയ്യിച്ചു പോയാ
ആഹ്
വേറെ ന്ത്
ആഹ് മോൻ വന്ന് ഞാ ഓഹ് ഇന്ന് നേരത്തെ വരും ഇനി പിന്നെ നാലരക്ക് ഇനി ട്യൂഷനും പോവാ നാലേ മുക്കാലിന് അപ്പേക്കൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറി പിന്നെ ഒരു ചായേം ഉച്ച ഉള്ള നേരെേ ഉണ്ടാവുള്ളൂ
ആഹ് അരിയ തന്നെ ആയിക്കൂല്ലേ ട്യൂഷന്
ആഹ് ആഹ് ഒര് പത്ത്റ്റ് വ്യത്യാസം അത് കൊണ്ടാക്കി കൊടുക്കും അത് കൊ അണ്ട് ടൗണക്ക് പോണേ ഉം അപ്പ പിന്നെ നടന്ന പോകാനുള്ള ദൂരല്ലേനും നടന്നാ പോവോള്ളു നമ്മളൊക്കെ നിക്ക നടക്കണെങ്കിൽ നട നടക്കാനുള്ള ദൂരം ഒള്ള് അപ്പഴേക്കും നേരം വൈയ്യക്കേ ചെയ്യും ഉം
നടപ്പായി പോയില്ലേ വണ്ടീ കാര്
ഉം
ഉം
ന്നാ ശരിട്ടാ
ആഹ് ആയിക്കോട്ടെ ആഹാ ആയിക്കോട്ട്